സ ന്താവർത്താനം.
നല്ല വർത്താനം എന്താഇങ്ങളെ വർത്താനം?
സുഖമായിട്ട് പോണ്.
ഏ കൊറെ ആയിറ്റ് ഒരു വിവരം ന്നുല്ല നമ്മള ന്ന്പ്പോ വേണ്ട.
ആഹ
പുതിയ പുതിയ തോന്നയ്കാരത്തിയൊള്ക്കെ ഹ് ഹ് ഹ് പുതിയ പുതിയ തോന്നയ്കാരത്തിയൊള്ക്കെ- ക്കെണ്ടാവുമ്പോ നമ്മളൊന്നും ഇപ്പോ വാണ്ടേയ്.
ആഹ് ആന്നും ഇല്ല.
വിളിച്ചാൽ ഫോൺ എടുക്കൂല്ല.
ആഹ്.
ഹെ ഹെ ഇന്നിട്ട് എന്തൊക്കെ സുഖല്ലേ?
സുഖയന്നെ എവിടെ കുട്ടികളൊക്കെ?
ഏഹ് കുട്ടികളൊക്കെ ഇന്താ സ്കൂള് ഇില്ലാത്തുകൊണ്ട് ഇങ്ങനെ ഇതാ കളീം ഇന്തും തെരക്കിലെന്നെയാണ്.
നെ
ഉം ഉം ചോറൊക്കെ തിന്നോ?
ആഹ് ചോറ്
ഏ ഏഹ് ഇന്നെന്തരുന്നു ന്നാ ചൊറ് ഒക്കെ തിന്നലൽയ്ന്നോ?
ഏഹ്
ഇന്ന് എന്താ കൂട്ടാൻ ഇണ്ടാക്കി.
ഇന്ന് സാമ്പാറയ്ന്.
സാമ്പാറോ ആഹ് ആഹ് സാമ്പാർക്ക് വേറെന്തായിരുന്നു.
സാമ്പാർക്ക് പിന്നെ മീന് ഇണ്ടയ്ന്ന് വറ്റീച്ചത്.
ആഹ് ആഹ്.
മത്തിയേ.
ആഹ് മത്തി വറ്റിച്ചതാ മത്തി വറ്റിച്ചത് നല്ല രസാണ്ല്ലേ?
ആഹ് നല്ല രസാ.
ആഹ് എന്താ ലാസ്റ്റ് ആഹ് പച്ച വെളിച്ചെണ്ണ പാർന്ന് വേപ്പിന്റെറെലൊക്കെ ഇട്ടിട്ടില്ലേ.
ആഹ് അതന്നെ ഇപ്പത്ത മത്തി രസംണ്ടേ? ഇപ്പത്തെ മത്തി രസം ണ്ട്.
തന്നെ ആ ചെറിയ മത്തിയ്ക്കാരല്ലേ?
ആ പത്ത്
ല്ലെ ചെറിയ മത്തിയക്കാരല്ലെ ചെറിയ മത്തിയക്കാരല്ലേ? ഏഹ്. ഹലോ. ആഹ് എന്താ മുണ്ടാത്ത് നേരെ ഏഹ്.
ഇല്ലെ.
ആഹ് പ ആഹ് പ അതില്ലതാ പഞ്ഞിൻല്ലതാ അപ്പൊ വല്യ മത്തിയാ.
ആഹ് എടുത്ത് ആഹ കൊറച്ച് വലുപ്പംണ്ട്.
തന്നെയ ആഹ് ഇപ്പൊ ഈ മഴ പെയ്തിട്ട് ഇതായിട്ടൊക്കെ നല്ലതായി. യികരം വണങ്കിൽല്ലേ നല്ല ആഹ്.
അനക്ക് എന്തായിനി
എനിക്കോ ഇനിക്ക് ഇതന്നെ എന്താ ഇവർക്ക് എന്താ പറ്റിയന്ന് നിങ്ങക്ക് അറിയില്ലേ? കോഴി പൊരിച്ചണം ഹ് ഹ് കോഴിപൊരിച്ചതും മുരിങ്ങാ ചാറും പപ്പടം പൊരിച്ചതും.
ഏഹ് അതാ ഓക് ഇഷ്
ഹ്ആ അതൊക്കെ തന്നെയ ഓല്ക് ക്ക് ഉം. കോഴി പൊരിച്ചാ പിന്നെ വേറെ ഒന്നും വേണ്ട.
തന്നെ.
ഉം ഇപ്പോ ഇങ്ങളെ കാക്കുന് മ മറ്റേത് എപ്പോഴുംഇങ്ങളൊകാക്കൂന് ലിവറ് ഇതൊക്കെ വാങ്ങണ്ടീനി ല്ലപ്പൊ അത് ഒന്നും ഇല്ലപ്പോ?
എപ്പഴെങ്കിലും തന്നെ ആദ്യ വാങ്ങല് ഇപ്പൊ വാങ്ങീട്ട് കുറച്ച് ദിവസംആയി ഞാൻ മാടാന്ന് പറഞ്ഞ. അയ്യ് വല്യ രസല്ല ഇപ്പൊ അത്.
ആഹ് തന്നെ ആഹ് അത് രസയില്ലാത്തത് എപ്പോഴും തിന്ന് തിന്ന് പടിഞ്ഞിട്ടാണ്.
അല്ലേ എപ്പളും ഇല്ല എവിടക്ക എപ്പഴെങ്കിലൊക്കെ വാങ്ങള്ളൂ
ആഹ
ഉം പിന്നെയാണെങ്കില് ഓ വ എന്താ ഇല്ല പോയി ഇല്ല പോണം
എ മ്മാന്റെ വർത്താനം എന്താ ക്ക് ഇപ്പ കൊഴപ്പൊന്നുംല്ലലോ ഏ
ഇ്മാക്ക് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലപ്പൊ എന്തായൊക്കെ വരാറ
എയിന്റെ
ലിവറ്
ആഹ്‌ ഏതിന്റെ വില
ലിവ ർ ജ് പറഞ്ഞിലെ ഇപ്പൊ
ആഹ്‌ അത് പറഞ്ഞരാ അത് ആ ആ ആ ഔ അപ്പോ അപ്പൊല്ല അതി ഇതിനപ്പ റേറ്റ്ല് ഒക്കിനും കൂടിക്കണു വരെ കൂടിക്കണോ
ആഹ് നമ്മളങ്ങനെ വാങ്ങല്ല എപ്പളെങ്കിലും കൊ
ആഹ്‌ ആഹ്‌
അതൊക്കെ ബീഫ് പിന്നെ എല്ലാ അഴച്ച ഇല്ലെങ്കിലും ബീഫ് പിന്നെ എല്ലാം ആഴ്ച്ചില്ലെങ്കിലേ പതിനഞ്ച് പതിനഞ്ചസും കൂടുമ്പോക്കെ വാങ്ങും
വാങ്ങൂലേ ആഹ് ആഹ ആഹ് അത്ര അത്ര മതിയേ ഈ കേടല്ലേ കണ്ണ കണ്ട അസുഖങ്ങൾ ഉണ്ടാവുവേ
ആഹ് പിന്നീ കോയോ വാങ്ങാ പിന്നെ എർ ഇറച്ചിൻ്റെ വില കേട്ടാൽ ഇറച്ചി വാങ്ങൂല്ലേ അമ്മാതിരി വില
ആഹ് ആഹ് നല്ല വ വില കൂടിക്കുന്നു സാധനങ്ങൾക്കൊക്കെ
ആഹ് എന്നാലും പതിനഞ്ച് ദിവസം കുടുംബം വാങ്ങണ്ട്
ആഹ് ഉം
പിന്നെ ആഹ് ഒള് വന്നീനി ഇപ്പൊ പോയി
എന്നാ വന്നിനെ
ഒ ഇവിടെ അടുത്ത
ആഹ് ആഹ്
ഉം
ഉം എന്താങ്കെ പുതിയപ്പളണ്ടെ വർത്തം ഇപ്പളും അങ്ങനത്തന്നെ ചൂടനാ ചൂട ചുടാത്തര ഉണ്ടോ ഒന്ന് പറുയുമ്പോ പയങ്കര ദേശീയ ആൾക്കല്ലേ
ഞമ്മുക്ക് ഇതേറ്റ് കുത്തിർന്നാൽ അത് ഒന്നും പറ്റണില്ല
ആഹ് ഓലെ പറഞ്ഞിട്ടും കാര്യല്ല ചൂട ച എന്താ ഓലി ഇപ്പോ ഇങ്ങനെ എപ്പ നോക്കിയാല ഫോണും കൂട്ടുകരിത്തിയോളും ഇതൊക്കെ തന്നല്ലേ പണി
ആഹ് എപ്പളിയും അങ്ങനെക്കറല് വന്നാല്
ആഹ് നിങ്ങളെ മോന് വിളിച്ചിനോ
ആഹ് മോൻ വിളിച്ചീനി
ഏഹ് വരനു ഉണ്ടോല് വരണിണ്ടോ
പിന്നെ മെരുന്നില്ലയ മോനാണ് മരവോളുപ്പാണ് പോവുക മരവോളുപ്പ് വന്നാണ് നാട്ട ട്ടികേ
ആഹ് ആഹ് അതെന്താ ന്നീട് എന്നോട് പറയതെ ഇരുന്നേ
ഏഹ് ഞാൻ അന്നോട് പറയാൻ വിട്ടുപോയി
അത് ശെരി ഇങ്ങടെ എന്തൊക്കെയ കൊണ്ടുന്നീ നിങ്ങക്ക്
ഓളു മാക്സി മുഠായി
അഹ് ആഹ്
ആഹ് കാരക്ക
ഏഹ് എന്നിട്ട് മുട്ടായൊക്കെ തിന്ന് കയ്ഞ്ഞോ?
ആഹ്
അന്നെ കാണണ്ടെയ്ന് ജ്ജ് വരാ വരാർഞ്ഞാണ്ട്.
ഞമ്മക്ക് കുഞ്ഞ ഞാൻ പർഞ്ഞിലെ ഞമ്മക്കൊന്ന് കൂടന്നർഞ്ഞിലെ.
എന്നാപ്പ നമ്മള് കൂട
എല്ലാരുമ്പാടൊന്ന് കൂടണമ്മക്കെയ്. അല്ലാപ്പൊ എന്താ ഓരോര്ത്തര്ക്കപ്പൊ ഓരോ ഉുദെയ്ക്കാരം.
ആഹ്
ഏതായാലുങ്ങക്ക് അട്ത്ത് വരാൻ പറ്റിയ സൽത്ത്ക്ക് വരോണ്ടു. ഞങ്ങള് വിൾച്ചമ്പൊ. വരോ?
ആഹ്
ഏഹ്
ആഹ് വരന്റ്.
ഉം ഉം ഉം ങ്ങക്ക് കുടീലാരാ മ്മ എന്താ മ്മാന്റെ നാത്തൂനെ നാത്തൂന്ണ്ടാവുംലെ?
ആഹ് നാത്തൂൻണ്ട്.
ആഹ് നാത്തൂനെ നോക്കുവോ നിങ്ങൾ ചെല്ലേണ്ടി വരൂല്ലേ
അഒന്നുപ്പ പറിയണ്ട. പിന്നെ ഏ മരോള് ഓളെ മ്മാന്റെ ആണ്ട്ന് വന്നെയ്നെ.
ആഹ്
ആഹ് ആണ്ടാണ്പ്പൊ അട്ത്ത മാസെ.
അയ്സെരി ആ മരോള് മാത്രോ മരോളും കുട്ടീല്ലേ?
ആഹ് മോളൂണ്ട്.
ആഹ് എങ്ങനെണ്ട് ഇങ്ങളറിണ്ണ്ണ്ടോ പ്പൊ കണ്ട്ട്ട്
ആഹ് കൊർചക്കറിയും.
ഏ ങ്ങള് ഇട്ത്തപ്പൊ വന്നോ? എട്ത്ത്ക്കൊക്കെ വന്നോ?
ആഹ്
ഇങ്ങളെ ഈ പെരീക്കെന്നീന്നോ?
ആഹ് ബെട്ക്കെന്നീനി ഞ്ഞിപ്പാണ്ട് പോണം ഓല് പോവാണ് അട്ത്താസെയ്‌.
ആഹ്. അപ്പൊ അയിന്റെപ്പൊന്ന് കൊറച്ചേരം ഒന്ന് പോയിറ്റും വർത്താനം പറിയാനൊന്നും കൂടീറ്റ്ല്ല ല്ലൊ ങ്ങക്ക്.
അയ്‌ന് പ്പൊ പിന്നെ. ഞങ്ങള് ന്നാള് പോയിനീ. ഇപ്പടെട്ത്ത് ങ്ങട്ടെന്നീനീ.
ആഹ് ആഹ് ആഹ്. അപ്പൊ അയിനെന്തേലും ഭക്ഷണൊക്കെ ണ്ടാക്കിട്ട് വിളി എന്നേ എന്തേലുണ്ടാക്കിട്ട് വിൾച്ചൊങ്ങള്?
ഞാവുൾച്ചി. ഓല് പറിയാതെ വന്ന്ണൊരീസം.
ആഹ് ജോങ്ങട്ടോ?
ഓല് ന്നെ ബുദ്ധിമുട്ടിച്ചണ്ടാച്ച്ട്ടെ, ഓല് പരിപാടിയ്ഞ്ഞാണ്ട് വെല്ലെ ങ്ങട്ട് വന്ന്ണ്. ന്നാ വുൾച്ചൂലല്ലോ?
ആഹ് ങ്ങട്ടോ?
ങ്ങട്ട് ഞാന് ജൂസട്ച്ചൊട്ത്ത്.
ആഹ്.
ആഹ് ആഹ് ഞാനയ്നെ അങ്ങോട്ട് പറഞ്ഞിന മര്യോളോടെ ഒന്ന് വ ഇപ്പത്തെ മ്മേണെങ്കില് കണ്ട്ട്ടുല്ലല്ലോ വടെ. മ്മേയ്.
ആഹ് ആഹ്
അപ്പയ്നിം കൂട്ടി.
ജ്യൂസ് അല്ലല്ലോ എന്ത്യേലൊക്കെ വേറെ കൊടുക്കണ്യ എന്താ അപ്പൊ വേറൊന്നും
അതിന് ഒന്നും ഉണ്ടാക്കാൻ സമ്മേയിച്ചില്ല ഓല് പരിപാടി ഇനി വരിക ഉച്ചക്കത്തെ ചോറന്ന അരിഞ്ഞാണ്ട്
ആഹ് അത് ശരി
തൽക്കാരം കഴിഞ്ഞാട്
ഏ. എന്താ തടിയൊക്കെ വെച്ചക്കണ മോള്?
വളാപ്പന്റെ വീട്ടിലേ-
തടിയൊക്കെ വെച്ചക്കണോ മരുമോള്
മോളു ആഹ്
കടിയൊക്കെ നന്നായിക്കണ് അല്ലേ ഏ തടി കൊറപ്പിക്ക
മരോള് തടി ടിയൊന്നും വച്ചില്ലാ പറയാ മോളും അങ്ങനെ ഇല്ലാ പറയാ
ആഹ് ഇല്ലേ അശരി ആഹ് ആഹ്
അപ്പ അത് അങ്ങനല്ലേ?
ആഹ് ഇന്നെ ഇപ്പൊ വരുമ്പര് ഇടങ്ങേറാ ഇപ്പ മറ്റേ ഇളയമണ്ടോമ്പരില്
ആഹ് അതുപ്പ ഇപ്പിംപാടെ വന്നിന്യെ ഇപ്പ ഗൾഫ്‌ന്ന് വന്നണ് പ്പോ.
അ ആഹ് അ വന്ന് ഒല് രണ്ടാളുംപട് വന്നക്കണോ?
ആഹ് ഇപ്പച്ചി അഅല്ലേ പർഞ് പറ്യാതെ വന്ന് ന്ന് ൻ്റെട്ത്ത്ക്ക്.
അതുവന്നീന്നോ.
ആഹ് ഇപ്പച്ചിയു ഓള മമ്മി മരോളും കുട്ട്യൊക്കെ വന്നീന്യൊരീസം.
അ ആഹ് അതല്ല അപ്പ കല് എന്താ എന്താ കല്യാണം കയ്ഞ്ഞ മര് എന്താ പെണ്ണുങ്ങളും ണ്ടായിര്ന്നോ?
ആഹ് ണ്ടെയിനി.
അഹാ എങ്ങനെണ്ടാള് സ്വഭാവൊക്കെ?
നല്ല സ്വഭാവണ്ട്.
തന്നെ.
ആഹ്.
ചൊർക്ക്ണ്ടോ ആ ഫോണി കാൺണ പോൽ തന്നെ.
ആഹ് നല്ല ചെർക്കുണ്ട്.
ഇപ്പ വട വന്ന്ട്ട് നേരായ്റ്റ്ണ്ടാവുലെ നല്ല നോക്കിട്ടൊക്കെയ്.
ഉം ബടെ തെ
ബടെ വന്ന്ട്ട് നല്ല നേരായിറ്റ്ണ്ടാവൂലേ.
കുറേ കൂപ്പാട്ട്ണ്.
ഏഹ്.
ആഹ് ന്നഹ് ഗൾഫിലും പോയ്ന്യല്ലേ.
ആക അ അതും ഗൾഫിലല്ലേര്ന്നു. അത്പ്പ അട്ത്ത വന്ന്ക്ക്ണ് ഗൾഫിന്നെന്നെ വന്നത് ആളേമ്മ.
പോയെന്നാണ്.
അതെന്നേ വന്നേ?
ആഹ്.
അ ഏഹ്.
അഹ് പ്പോ വന്ന്ട്ട് പ്പൊരു മാസം ഒന്നരസം കഴിഞി ഒന്നരാസം കഴിഞ്ഞറ്യ.
അ ആഹ് അപ്പയ്ന്റെ അയിന്റെപ്പ ഒളപ്പീ വന്നക്കുണോ മാമോസാക്കി. പിം ഏഹ്. അ ആഹ് അപ്പൊ ഓള അയ് അയ് ന്റെ ആ താത്താന്റെ കുട്ട്യളെ കൊണ്ടയ്റ്റ്ണ്ടായിര്ന്നില്ലല്ലേ. അപ്പയ്ന്റെ കുട്ട്യേളെ കൊണ്ടയ്റ്റില്ല ഇല്ലലോ. ഹോസ്റ്റൽലോ?
ആഹ്.
ഓലെക്കോസ്റ്റൽല് പഠിക്കാനാക്കിയക്ക.
ആഹ് മോനെ മാത്രം മോളബട ചേർത്ത്യെ
തന്നെ അ ഒക്കെരെട്ങ്ങേറാണ് ലേ.
ആഹ്.
കുട്ട്യാക്ക് മ്മിം വാപ്പില്ലാത ലേ.
അതല്ല പർഞ്ഞഹ്.
എന്താ ഓരോന്ന് ലേ മോളു മോളുംതന്നെ മോൾ.
ഏ മോള്.
അതല്ലയ് മറ്റേ ആവ ഏഹ്.
മമ്മാന്റെ മോളെ ഞാ പർഞ്ഞഹ്.
ആഹ് ആഹ് ആഹ്. ആഹ്.
മ്മ ന്ന്ക്ക്ണോട്ത്ത്ക്കാക്കീണ് പ്പ ചേർത്തീണ്.
ആഹ് ആഹ് ആ ആ ആ അങ്ങനെ.
ഔടെ ആഹ്.
ഉം.
പിന്നെ മരോളെ അഞ്ചത്ത്യള്ണ്ടല്ലോ ചെർത്
ആഹ്
ഐറ്റങ്ങള് ഒരമ്മായിക്ക് കുട്ട്യളില്ല അപ്പൊ അവിടെ നിർത്തിക്ക ഐറ്റങ്ങളെ
ഏഹ്
ഇവിടെപ്പം മമ്മക്ക് വല്ലിമ്മനിം വല്യാപ്പനിം നോ
അ ആഹ് മമ്മാന്ന് വിളിക്കണത് ആരെ?
എളാമനെ ഇപ്പൊ പ്പൊ കല്യാണം കഴിച്ചേ
അതാ ഞാൻ ചോയിക്ക്ണതേ ഉം ഉം ശരി ന്നട്ട് ഞാൻ വിളിക്കണ്ട് പിന്നാട്ടിലേ
ആഹ് ആയിക്കോട്ടെന്നാല്
ആഹ് ആയിക്കോട്ടെ
ആഹ്